ആഹ്
ഓ
എന്തെടുക്കുവാരുന്ന് ഹലോ കേക്കാവോ എന്തെടുക്കുവാരുന്ന്
ഹലോ
ആഹ് കേക്കാം എന്തെടുക്കുവാര്ന്ന് ഹലോ എനിക്ക് കേക്കാം കേട്ടോ എനിക്ക് കേക്കാ ഹലോ എനിക്ക് കേക്കാം
കേൾക്കാവോ
ആഹ് കേക്കാം കേൾക്കാം ഹലോ എനിക്ക് കേൾക്കാം കട്ട് ചെയ്യണ്ടാ കേട്ടോ എനിക്ക് കേൾക്കാം കേട്ടോ
ആഹ് ആഹ് ഇപ്പം കേൾക്കുന്നുണ്ട്
അഥവാ കേക്കാൻ പറ്റീല്ലേ കട്ടാക്കിയിട്ട് പോണ്ട കേട്ടോ
ആഹ് ഓക്കെ കട്ടാക്കിയിട്ട് പോണില്ലാ എനിക്കറിയാം ഉം ഞാന് ഇവിടെങ്ങെനെ ഞാനിവിടെ ഇങ്ങനെ പണിയെടുക്കായിരുന്നു അപ്പയാണ് ഇങ്ങളെ കോള് വന്നത്
ആണല്ലേ
ഉം ചായെല്ലാം കുടിച്ചോ
ആഹ് കഴിച്ച് കഴിച്ച് അവടോ
ആഹ് എവിടെ കയിച്ച് എന്തേനി ചായക്ക്
ഇവിടെ ഇഡലിയും സാമ്പാറും ആയിരുന്നു
ആഹ് ഇവിടെ ഓട്ടടയും കടലക്കറിയും ആയിരുന്നു
അതെല്ലേ അറിയാ അറിയാം ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുന്നല്ലേ
അല്ലടാ അല്ലാ അരിപ്പൊടി വെച്ചു ഉണ്ടാക്കു അരി അരി അരച്ചിട്ട് ഉണ്ടാക്കുന്നത് ഓട്ടട
ആന്നോ അതെങ്ങനെയാ ഒന്ന് പറയോ
ആഹ് അത് മിക്സീല് നമ്മള് അരി അരക് അരി ഇടാ ഏഹ് തലേന്ന് നമ്മള് കുതിർ ത്തി വെക്കാ ഇന്നിട്ട് നമ്മള് മിക്സീല് അരി അരച്ച് അരക്കാ അതിന്റെ കൂട്ടത്തിൽ പിന്നെ ഒരു നുള്ളു ഉപ്പു ഇടാ അയിലേക്ക് അര ക്ക്ണ അരിയിലേക്ക് എന്നിട്ട് നമ്മള് അര ച്ച് നല്ല നല്ലോണം അരക്കൊന്നും വേണ്ടാ ഒരു ഓ എന്നാലും കൊറ്ച്ച് ചെറുതായിട്ടൊന്നും ഇങ്ങനെ തരിതരി ണ്ടായാലും കൊഴപ്പൊന്നുല്ല നല്ലോണം അരച്ചാത് ദോഷേന്റായി എന്നിട്ട് അയിലേക്കില്ലേ കുറച്ച് ചോറ് ടാ തലേന്ന് വെള്ളത്തിലിട്ടെ ചോറ്ണ്ടാവോല്ലോ അതെട്ക്കാ അത് ടാ അത്ട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരക്കാ എന്നിട്ട് നമ്മളെ ഒരു പാത്രത്തില്ൽ പാരാ
പിന്നിട്ട് നമ്മള് തേങ്ങല്ലേ തേങ്ങ ചെരണ്ടിട്ട് കൊറച്ച് അതായത് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങ്ണ ചേര തേങ്ങ അതിലേക്ക് ഇടാ
ആ
എന്നിട്ട് നന്നായിട്ട് എളക്ക നല്ലോണം എളക്കണം എന്നിട്ട് കൊറച്ച്
തേങ്ങ തിരിങ്ങിയത് അരക്കണ്ടല്ലേ ഇനി തിരിങ്ങി അക തിട്ടാതി ല്ലേ അരച്ച മാവിനകത്ത് അങ്ങനെയാണോ
അരച്ച മാവിനകത്ത് അങ്ങനെയല്ല ഇടേണ്ടിയത് തേങ്ങല്ലേ നമ്മൾ അച്ചെയ്ക്ക് ഇടാ ചെയ്യ അര കണ്ട
അരക്യാതെ ഈ മാവിനക
ഈ മാവ് ആ ഈ അരച്ച മാവിനട് അകത്തില്ലേ തേങ്ങ ചേർക്ക
ചേർക്ക
ആ ന്നിട്ട് കൊറ്ച്ച് വെളിച്ചെണ്ണെ ഓയ്ലോ എന്തേലും ഒക്കെ ഒഴിക്ക
ആ
എന്നിട്ട് അതിനായിട്ടൊരു ചട്ടി ണ്ട് ഓട്ടടെക്ക് ചുടാനായിട്ടൊരു ചട്ടി ണ്ട് ആ ചട്ടി അടുപ്പത്ത് അ വെച്ചിട്ട് നല്ലോണം ഓവറായിട്ട് നല്ലോണം ആയിട്ട് കത്തിക്കാൻ പറ്റൂല അതാ ചൂ ആ നല്ലോം ചൂടാവണം പഷോനല്ല ങ്ങട്ട് പാളിച്ച് കത്തിച്ചാ പെട്ടെന്ന് അത് വേവാതെ മ്മക്ക് ഇതാവും ഒരപ്പം പോലെ ണ്ടാവും അ ഇത്
ആ ല്ലേ ആ ആ
ട്ട്ണ്ടോന്ന അറിയൂല ആ നടൂൽ ഓട്ടോ ട്ടൊ ട്ടകൾ ള്ളെ കണ്ടിട്ടുണ്ടോ ആ അതാണ് അതാണ്
ആ ആ ആ ക്ഷെ ഞാനിതിപ്പ ഇങ്ങിനെ കേക്ക്ന്നെ ട്ടോ സാധാരണ ഞങ്ങളിവിടെ തേങ്ങയും ഈ അരിയൊക്കെ അരച്ചാണ് അപ്പണ്ടാക്കും നമ്മൾ അത് തലേന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ അരി ഇട്ടിട്ട് വൈകിട്ടാമ്പം അത് കുതിരും അന്നേരം ആ അരി ട്ത്തിട്ട് അതിനകത്ത് തേങ്ങയും പഞ്ചസാരെയും ചെറുത് നമ്മള് നല്ലതുപോലെ അരയ്ക്കും അത് നല്ലതുപോലെ അരയണം കെട്ടോ നല്ലതുപോലെ അരച്ചെടുത്തിട്ട്
ത് ന്നാൽ ഇതുപോലെ ദോഷ് ദോഷിച്ചുടുന്നുന്നത് അറിയൂല്ലേ
അതറിയാം
ആ ദോശ ചുടുന്നതിലേക്ക് ഏത് ദോശ ഉഴുന്ന ദോശയാണോ ങ്ങ കറിയുന്ന അല്ലെങ്കിൽ അരിദോഷേണോ ആ അരിദോഷ അറിയോ അരിദോഷ
അതറിയില്ല
ആ അരിദോഷ ഇതേപോലെ തന്നെയണ് എന്താണ് നമ്മള ആരി തലേൽന്ന് കുതിർത്തി വെച്ചിട്ട് ആ അ വെള്ളത്തിലിട്ടിട്ട് അത് അരച്ചിട്ട് കൊറച്ച് മറ്റേത് ഓട്ടെടക്കേന്ന് പറയാണെങ്കില് അതില് നമ്മള് ചോറ് കൂട്ടുന്നുണ്ടല്ലോ അപ്പൊ കൊറ ച്ച് ക ട്ടി വേണം അതായത് ഞമ്മള് നെയ്യപ്പൊക്കെ ഇണ്ടാക്കുന്നില്ലേ
ആഹ്
ആ നെയ്യപ്പത്തിന്റെ ഒക്കെ അതേ ഒരു ഏഹ് ക അത്രൊരു മാവൊരു കുറുക്കം വേണം എന്നാ ദോശക്കായാല് കൊറച്ച് വെള്ളം പോലെ മതി ദോശ നമ്മളിങ്ങനെ പാരുന്നതാണ് പട്ട്‌ നമ്മള് സാധാ ദോശണ്ടില്ലേ അത്രയും വലുപ്പത്തില് ഇങ്ങനെ പാർന്നുണ്ടാക്കുന്നതാണ് പക്ഷേ ഓട്ടട ക്ക് ആവുമ്പോ കട്ടി വേണം ദോശക്കാവുമ്പോ ചോറ് കൂട്ടാൻ പറ്റൂല തേങ്ങ അതില് ട്ടരക്കാ ഓട്ടടക്ക് തേങ്ങതില് ട്ടരക്കണ്ട ഒന്നാകെട്ടാ മതി ദോശക്ക് തേങ്ങട്ടതില് അരക്കാ അത്രേ വ്യ ത്യാസൊള്ളു പിന്നെ ഓട്ടടാന്നറഞ്ഞാല് അപ്പം പോലെ ഇണ്ടാവാ ദോശ പിന്നെ കണ്ടിട്ടില്ലേ
കണ്ടിട്ടുണ്ട് നിങ്ങടവിടെ ദോശ ഉണ്ടാക്കുമ്പോ അതിനാത്ത് തേങ്ങ അരയ്ക്കോ
ആഹ് തേങ്ങ ഇട്ട് അരക്കും കൊറച്ച് തേങ്ങ ഇട്ടരയ്ക്കുള്ളൂ തോനൊന്നു ഇടൊന്നുല്ലാ ഈ ചെല ചെലോല് തേങ്ങ
ഇല്ലാട്ടോ.
ഇല്ലലേ ആഹ് ആഹ് ഇങ്ങളീ ഏഹ് ഏഹ് എന്താണ് ആഹ് ഇഡലിന്റെ മാവ് അതേപോലെ തന്നെയല്ലേ ഉയുന്ന് ദോശക്ക് എടുക്കല്
അതെ അതെ അത് നമ്മളൊരു ചെറിയ തരിയായി ട്ടര ഒത്തിരി അങ്ങ് അരച്ച് പോകത്തില്ല ദോശയുടെ കൂട്ട് നമ്മൾ അരക്കത്തില്ലാട്ടോ ചെറിയ രീതിയില് തരിയിടും
ഡേ
ഇഡ്ഡലിയ്ക്ക് നമ്മള് അല്ല ഇഡ്ഡലിയ്ക്ക് ഞങ്ങള് നല്ലതുപോലെ അരയത്തില്ല ചെറിയ തരിതരി ദോശയ്ക്കും നല്ലതുപോലെ അരയ്ക്കും ഞങ്ങള്
ആഹ് ആഹ് ഇഡ്ഡലിയ്ക്ക് നല്ലോണ്ണം അരക്കൂലാന്നോ ഇങ്ങള്
ഞങ്ങള് നല്ലതുപോലെ അരയ്ക്കും പക്ഷെ എന്നാലും ചെറിയൊരു തരിപ്പ് വേണം തരിതരി
വേണല്ലേ നിങ്ങള് ഇത് അരച്ച് കഴിഞ്ഞിട്ടില്ല്യേ ഇത് അരഞ്ഞ് ഇങ്ങള് അരച്ച് കയിഞ്ഞിട്ട് കൈ കൊണ്ടാണോ ഇങ്ങനെ കൊയക്കല് അല്ലെങ്കി കയിലുകൊണ്ടാണോ ചെലോല് പുളിക്ക ഞങ്ങളിവിടെ ഏഹ് ക്കെ ഇവരെ അയൽവാസി ഇണ്ട് ആ അയൽവാസി അവരൊക്കെ കൈക്കൊണ്ടാണ് കൊയക്കല് കൈകൊണ്ട് കൊഴച്ചാ നല്ല പുളിയും ഉണ്ടാവും നല്ല പൊങ്ങി വരും ചെയ്യുംന്നറിഞ്ഞു
ആഹ് ഞാനിവിടെ തവി വെച്ചാരുന്നെളക്കിക്കൊ ണ്ടാരുന്നേട്ടോ അന്നേരം എന്റെടുത്തു ഇങ്ങനെ ഒരു ചേച്ചി പറഞ്ഞ് അതിങ്ങനെ കൈ കൊണ്ട് ചെയ്യുവാണെങ്കി നല്ല സോഫ്റ്റായിട്ട് അതിങ്ങനെ പൊങ്ങി
ആഹ് നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വരുംന്ന് പറഞ്ഞു പക്ഷെ ഞാന് കൈക്കൊണ്ടല്ല ട്ടോ ഞാന് എന്താണ് എന്റെ ഇത് അത്യാവശ്യം പൊങ്ങലൊക്കെ ഇണ്ട് ഞാന് കയ്ല് കൊണ്ട് നമ്മളെ കയ്യിലില്ലേ കൈല് കൊണ്ട് നന്നായിട്ട് എളക്കും അതായത് ഉം ഒരു അരമണിക്കൂറോളം എളക്കും ചെലോരൊക്കെ പറയും ചെലോരെ കയ്യ് ഒന്ത എളക്കിയാത്തന്നെ നല്ലോണ്ണം പൊന്തുന്ന് ഞാന് എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരെയിറ്റു എളക്കിപ്പിക്കും അങ്ങനെയാണ് ആര താ കയ്ക്ക് നല്ല പൊങ്ങാന്ന് അറിയില്ലല്ലോ ചെലപ്പം അത് ഏഹ് വെറും വാക്കായിരി ക്കും പറയാൻ പറ്റില്ല പണ്ടുള്ളോല് പറയുന്നതാണ്
ആതെതെ
ഉം പണ്ടുള്ളോല് ഇങ്ങനെ പലേ ഇതും പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്കൊന്ന് പ്പ ഇങ്ങനത്തെ ഈ ലൊന്നും അറിയൂലെകാരം ഉണ്ടാക്കാനൊന്നും അവര് അവരെ കലങ്ങളിലൊക്കെ ഇങ്ങനെ ചക്ക പൂള കാവുത്ത് അങ്ങനത്തെ സാധനങ്ങളല്ലേ ഉണ്ടായിരുന്നത് ഇപ്പൊന്നാ ആരും അങ്ങനെ ആ കാലത്ത് ചക്കരകിഴങ് ഇതൊന്നും കൃഷി ചെയ്യുന്നു ഇല്ല അതേപോലെ തന്നെ നമ്മള് ഉണ്ടാക്കുന്നുല്ല വീട്ടില് അവർക്കൊക്കെ ഞമ്മളെ വീട്ടിലൊക്കെ ഉം പ്രായമായോര്ണ്ടായ അവര്ക്കൊക്ക കൂട്തല് ഇഷ്ടം ഇങ്ങനെയുള്ള സാധനങ്ങളാരിക്കും അതുകൊണ്ട് എത്രയോ അസ് സുഖങ്ങൾള് തന്നെ അവർക്ക് കൊറഞ്ഞിട്ടൊണ്ടാവു ഞമ്മളൊക്കെ പ്രായമായി കഴിഞ്ഞാ നമ്മക്കൊക്ക അസുഖങ്ങള് ഇങ്ങന കൂടിക്കൂടി വെരിയാണ് ചെയ്യ കാരണം നമ്ള് തിന്നുന്നത് അങ്ങനത്തെ ആണെ ഏഹ് മന്തി ഇങ്ങൻത്തെയോ ഒരുപാട് ഓയലുകളും ഇതും നെയ്യ്കളും ഒക്കെള്ള ഓരോ ഭക്ഷണങ്ങളാണ് നമ്മള് കയ് ക്കുന്നെ നമ്മക്കതാണ് ഇഷ്ടം മറ്റേ ച ക്ക പൂള കാവുത്ത് ചക്രികെ ങ്ങെ ഇങ്ങൻത്ത ഇതൊന്നു ആ എന്താ എ ഇപ്പ അത്
പറെയുന്നുണ്ട്
കപ്പ അറിയോ കപ്പ കപ്പറിയോ ഒരു ചീനീന്ന് ഒരു ഒരു അയ്ന്റൊര് കളർന്നാ ഉള്ളില് വെള്ള കളറ് എന്നീട്ട് പൊറ ത്തൊരു വേറൊരു തൊലി അയ്ന്റ പൊറത്ത് വേറൊരു തൊലി ഒര് കാപ്പി തൊലി അറി അതാണോ
അണോ
കപ്പക്കേങ്ങാണ് ആഹ് കപ്പക്കേങ്ങ് മണ്ണിന്റടീല് ഉണ്ടാക്കു
ആഹ് കപ്പക്കെ അതൊര് വള്ളിക്കാത്ത് പിടിക്കുന്നെല്ലേ വള്ളി
വള്ളിയല്ല വള്ളി പടരുന്നതല്ല അത് കീങ്ങ് അത് ചക്രെ എങ്ങാണ് വള്ളി പകർ പടർന്നെത് കാവുത്ത് ചക്കരെക്കേങ്ങ് ഇങ്ങൻത്തതാണ് വള്ളി പടർന്നത് ഇത് കപ്പാന്ന് പറെന്നൊര് മരം പോലെയാണ് കണ്ടിട്ട്ണ്ടാകും പൂള എന്നിട്ടത് പുയുങ്ങും
പിന്നെ
ചീനി ആഹ് അത് നിങ്ങളെന്തെ കപ്പ ബിരിയാണി ഞങ്ങള ഇവിടെക്കെ കപ്പ ബിരിയാണി വെക്ക്‌ക അങ്ങനെ
ആഹ് കപ്പ ബിരിയാണി ആ ഞങ്ങളും പറേം കപ്പ ബിരിയാണി ആഹ് ആഹ് പഷെ ഞങ്ങളിവ്ടെ കൂട്തലും അതെ ഞങ്ങളിവ്ടീ ബിരിയാണി വെ അതെ അതെ അതെ ബിരിയാണി വെക്കുമ്പഴേ ഞങ്ങള് ഈ ചീനിക്ക് കപ്പ ബിരിയാണിന്ന് പറയത്തൊള് ഇല്ലെ നമ്മളെല്ലാരും മിക്കാറും ചീനിയെ ചീനീന്ന
ആണോ ഞങ്ങള് ഞങ്ങള അയ്നെ ക പ്പാ പൂളാന്നൊക്ക പറേം കൂട്തല് പൂളാന്നാ പറയല് ചീന്നാണ് കപ്പ ബിരിയാണി നിങ്ങള് എ എറ എറച്ചി ഇട്ടാണ്ടല്ലേ വെക്കക ഇറച്ചിം ഉം ആഹ് എറച്ചി ഇട്ടാണ ഇതിലേക്ക് ഇറച്ചി ഇട്ടാണ്ട് നന്നായിട്ട് ഏഹ് ഇറച്ചിയും ആഹ് അതായത് പൂളെയും തമ്മില് ഒ നന്നായിട്ട് ഒടച്ചിട്ട് ഉള്ളിയും ഇതൊക്ക ഇട്ടിട്ടല്ലേ കപ്പ ബിരിയാണി ഉണ്ടാക്കാ ഞങ്ങള് അങ്ങനെയാ ഉണ്ടാക്കാറ്
അത് തന്നെ
ഇ ഞങ്ങള വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് കപ്പ ബിരിയാണീന്ന് പറയുന്നത് അതേപോലത്തന്നെ ചക്കക്കൂട്ടാനറിയോ? ആഹ് ആഹ് എല്ലാവർ എന്റ വീട്ടില് ഇന്നലെയും കൂടി ചക്കക്കൂട്ടാനിണ്ടാക്കീട്ടൊള്ളു ഏഹ് ഭയങ്കര രസാണതും വായന്റെ ഇലയിലെല്ലാം തിന്നാന് ഞാനെല്ലാം വായന്റെ ഇല ഇന്നെല ഒടിച്ച് തിന്ന്ക്കാണ് അതെ അത് അതില് പ്ലേറ്റില് തിന്നണേന് കാട്ടി രസം ഒര് വാഴെന്റെ ഇലയില് തിന്നപ്പോര് പണ്ടത്തൊരു ഓർമ്മ വരും ഞമ അതെപോലത്തന്നെ അതിലേക്ക്‌ കൊറച്ച് ചോറ് ഇട്ട് കുഴക്കാ ഒഴിക്ക ചെലോല് അത് കഞ്ഞിയുടെ കൂടെ ഒക്കെ കുടിക്കുന്നത് കാണാം ഈ കപ്പ ഏഹ് ദേ പൂള ഞാൻ വിളിക്കട്ടോ
ആഹ് ശരി